ആഹ് കേൾക്കുന്നില്ലേ
ആഹ് പിള്ളേരുടെ പട് പട്ത്തൊക്കെ പർഞ് കഴിഞ്ഞല്ലോ നമ്മളിനി ഇനി ഇപ്പം നമ്മു ക്കെന്താ ആം ആംനമുക്ക് ക്ക് ഡ്രസ്സുകളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്ക പിള്ളേരെങ്ങന്യാ എന്തൊക്കെ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നെ എങ്ങനെയാ നമ്മുടെ അവിടുത്തെ ഡ്രസ് രീതികളൊ
മോള് നമ്മളെ വ്ട്ത്തെ ഡ്രസ്സ് രീതിന്ന് പറഞ്ഞാ ലേ പിന്നെ ഇവട്ത്തെ സാധാ പേ- ന്റും ഷേർട്ടുപ്പം ബാഗി ഫാന്റ് ഇതൊക്കെ തന്നെയല്ലേ വടെള്ളത് പിന്നെ ആ അതെന്നെ ചുരിദാർ പക്ഷെ ന്റെ മോൾക്ക് അങ്ങനെ അങ്ങ ഡ്രെസ്സുകളോടൊന്നും വലിയ താല്പര്യല്ല അതായത് ഓൾക്ക് ട്രഡീഷണൽ പാ കൊർച് ഒരു ഞാൻ എല്ലാവരും കുറച്ച് ബാക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്‌ അതായത് ചുരിദാറെ എ മിടി അങ്ങനത്തെനൊടൊക്കെയാണ് മോള് ക്ക് താല്പര്യം നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയാണ്
ഇടെ പെൺകുട്ടികളില്ല എനിക്ക് പറയാൻ കൂടുതലായിട്ട് പിന്നെ ജീൻസും അവർക്ക് അവരുടതായ സെയിം ആണല്ലോ അപ്പന്റെ സെയിം പാറ്റെർണിൽ പോന്നന്ന് പറയാം
അല്ല നിങ്ങള ആ ഭാഗ അതെ അത് സത്യാണ് നമ്മള് ഇപ്പൊ എന്റെ ചെറിയ മോൾക്കായാലും ഓരോരുത്തും കുട്ടിനെ കാണാൻവരുമ്പോൾ ഡ്രസ്സ് നിങ്ങള അവിടെ അങ്ങനെല്ലേ
ആ അപ്പൊ നമുക്ക് എടു ആ പിള്ളാരെ കാണാൻ വരുമ്പോള്ള നമ്മള് കൊണ്ടു പോകുന്ന ഡ്രസ്സുകൾ അവർക്ക് വേണ്ടെന്ന് എങ്ങനത്തെ ആ ചെറിയ പെൺപിള്ളാരാകുമ്പോൾ കുഞ്ഞ് ചെറിയ പിള്ളാരൊക്കെ ആകുമ്പ
ആഹ അപ്പൊ എനിക്ക് ഭയങ്കര മോ മോനൊക്കൊ മോ അതെ അതെ മോനൊക്കെ ക്കെ മോന പ്രസവിച്ചെടുക്കുമ്പോ മോന ആരെ എും ഡ്രസ്സ് കൊണ്ടുവന്ന ഞാൻ മൈൻഡ്ചെയ്യില്ല കാരണം ഒക്കെ ഒരു ഡ്രൗസറും കുപ്പായല്ലേ എന്നുള്ള മൈന്ഡണ് ഏ പക്ഷെ പെൺകുട്ടികൾടതാവുമ്പോ അങ്ങനല്ലല്ലോ ഞമ്മള് ഫുള് തുറന്ന് നോക്ക
ഉടുപ്പ എടുത്ത് എന്താ എങ്ങനെയാ ഉടുപ്പന്ന് നമ്മൾ നോക്കും അല്ലെ നമുക്കിഷ്ടമല്ലേ ആരെ കൗതുക പിന്നെ കടെ കേറി ഏതെടുക്കണ ചിന്തയാ ഏതാ വേണ്ടേ ഏതാ വേണ്ടേ അത് മതി ഇത മതി എക്സൈറ്റ്മെന്റ ആ ഇത് കറക്റ്റ് ആണോ എന്റെ അനിയത്തി നിക്ക് പെങ്കുഞ്ഞുണ്ട് അപ്പ ഞാനിങ്ങനെ പോകുമ്പോൾ കാണുമ്പോ നിക്കറഇന്നാള് പോയപ്പോ ഞാൻനിക്കറെക്കെ എടുത്ത നിക്കറും ചെറിയുടുപ്പും കാണൻ നല്ല ചേലല്ലേ
ആ ശരിയാണ് ശരിയാണ്
രണ്ട് വയസെക്കുള്ള പിള്ളാരൊക്കെട്ട് നടക്കുമ്പോ നല്ല ശേല ചെറിയ ഷൂ ഒക്കെ ഇട്ട് സെറ്റപ്പ് ആ നടക്കുമ്പ നമുക്കൊരു കൊതിയല്ലേ. പണ്ട് ഹലോ?
പെ
പണ്ട് പണ്ട് നമുക്ക് ഇടാൻ പറ്റാത്തേന്റെ ആ കൊതീംകൊടെ നമ്മള് ആ മക്കളില് ക ഇ നോക്കിയലെ ചെക്ക് ചെയ്ത് പോവും.
ഏ പെൺകുട്ടി ത ല്ലേ രസ് സാണ്.
നമ്മളെന്തായാലും നമ്മൾ അങ്ങനെ ചെയ്തു പോകൂലോന്നേ പിള്ളേര കാര്യത്തില് അപ്പം നമ്മള് തന്നെ നമ്മുടെ പിള്ളേരെ മോഡേൺ ആക്കുന്നു.
ആൺകുട്ടികള മക്ക് രുആഗ്രഹം ണ്ടാവും ആഹ് ആഹ് കേക്കുന്നില്ലേ അന്നെ ഡ്രസിന്റെ ഇപ്പ ഇപ്പ തന്നെ ഓരോ ഡ്രസ്സും ട്രെൻഡിങ് ഒക്കെ കാണുമ്പോ ആ അതെ നിങ്ങള് ഡ്രസ് ഒക്കെ എങ്ങനെ എന്താണ് ചുരിദാറാണോ യൂസ് ചെയ്യല്? ഞാനും കൂടുതലും യൂസ് ആക്ക വീട്ടിലാകുമ്പോ